ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് ഉന്തേനി
ആഹ
കടന്നിട്ടില്ല
ഇല്ല കിടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവാ ഇപ്പൊ കഴിച്ച് കഴിഞ്ഞ് കൊറച്ചെരമായി കഴിച്കഴിഞ്ഞു പിന്നെ അവിടക്കെടക്കാനായോ
ആ ഇവിടെ കടന്നു കടസ്ഥാനൊക്കെ കൊറേ ടൈമായഴിച്ചേ കാരണം ഫുഡ ഒന്നും ആരും കഴിച്ചിട്ടില്ല ഫുഡ് ഈവനിങ് സ്നാക്സ് ഉണ്ടായി അത് കഴിച്ചപ്പോ ആർക്കും വിശപ്പൊന്നുമില്ല പ്പഴ
ആഹ ശരി ശരി ഉം
മോള് പിന്നെ ഉച്ചക്ക് ഉറങ്ങാത്തോണ്ട് നേരത്തെ ഉറങ്ങി മോന് ഇവിടില്ല ഓന് തറവാട്ടില് വിരുന്ന് പോയ്ക്കുവാ
ആണല്ലേ ഉച്ചക്ക് ഉറങ്ങാത്തോണ്ടട്ടരശ- ഇല്ല വേഗം ഒറങ്ങി
ഉം ഉം
ഉം
ഓള് വൈകുന്നേരം തന്നെ- നല്ല ഒർക്കം വരുണ്ടായിന് പിന്നെ പറഞ്ഞ ഫോണിലെക്കെ കണ്ട അങ്ങനെ- ഉം
അയ്ശരി മഴേണ്ടോ
മഴാ ചെറുതായിട്ടിങ്ങനെ ചാറി പോയിന്നു
ആഹ് ഇവിടെം അങ്ങനെന്നെ മഴ ഇപ്പൊന്നും മഴ-
ഭയങ്കരേയ്ട്ട് ചൂടൊന്നുല്ല. ഓസോ സോ സുഖണ്ട് ജനലൊക്കെ തൊറന്ന് വെച്ചിട്ട്
ആണല്ലേ
ഉം ഉം ഈ തണപ്പണ്ട് ചെറുതായിട്ട്
ആഹ് ഇതെനിക്ക് ജനലൊറന്നെക്കാൻ പേടിയാ ഒറ്റെക്കെടക്കൊന്നോടത്ത് വല്ലകള്ളമാരും വന്നാലൊ
മുകള്ളറൂമാണ്
ആ ഞാനും മോൾലെ റൂമന്നെയാ അ കാ കേറൊന്നുല്ല്യ ല്ലന്നാലും ഇൻക്കൊരു മനസ്സമാധാനല്ല
ഇന്റെ എളച്ചിതേപോലെ തൊറക്കൂല്ല പർന്നിടും
ആഹ് ആഹ് ആഹ്
അവള് അവിടെ കാർപോർച്ചിന്റെ മൊകള് മുകളില് ലിണ്ടേ
ഉം
അപ്പൊ അവൾക്കൊരു പേടിയാണ് അവടുക്ക് കാർപോർച്ച് ഇങ്ങോട്ട് കയറിട്ട് അങ്ങനെ വരോന്നൊക്കെ
ആഹ് ശരി ആ ഞാൻ- ആ സിറ്റ് ഔട്ട് അവിടയാണ് അപ്പൊ അവിടുന്ന് കേറി ഇങ്ങോട്ട് വരുവോ
ആ സിറ്റ്ഔട്ടൊണ്ട് കാർപോർഷനുമായി അങ്ങനെ എങ്ങനെ തോണിയൊക്കെ വെച്ചിട്ടെടേല്
ആഹ് അ
ഇവിടെ കേറാന് ആ എങ്ങനായാലും കേറണോൽക്കൊക്കെ എങ്ങനെലൊക്കെ കേറാ ട്ടൊ പക്ഷേ അവരുടെ റൂമില് എ സി പിന്നെ
ആഹ് ആഹ് ആഹ്
ഇല്ല ഞങ്ങൾ ഇനി ത്രീ ഡേയ്സ് ല്ല അവിടെ പോയിട്ട് വെക്കോ
ആഹ് ആഹ് ആഹ് ഇവിടെ പണ്ട്‌ ഇങ്ങനെ കള്ളന്റെ ശല്യക്കെ ഉണ്ടെയിരുന്നു. ഇവിടെ ഈ ഭാഗത്ത് ഇപ്പൊ അങ്ങനെ കേ ക്കാറില്ല
എ വീടിന്റെ അവിടെ ഉപ്പാന്റെ അനിയന്റെ വീട്ടിൽ വന്നിരുന്നു ഒർണ്ണോ വൈകുന്നേരംണട്ടോ കടന്നിട്ടൊന്നുംല്ല
ആഹ് ആഹ് ആഹ്
പിന്നെ വീടിന്റെ ഉള്ളേക്ക ഒന്നാ വന്നാട്ടില്ല്യ പോർത് ത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കി
നോക്കി വെക്കായിക്കൂലേ ലോ
ആഹ് ആഹ് നിങ്ങളൊന്നുംല്ല അപ്പാന്റെ അനിയേന് മരിച്ചിട്ടുണ്ട്‌ അറ്റാക്ക് വന്നപ്പം
ആഹ്
ഒരു ചെക്കൻ ഉണ്ട് അവൻ കല്യാണം കഴിച്ചിന്ന് പക്ഷെ അവന ടൂറ് പോയിന്ന അത് അന്ന്‌
ആ
അവ അവന്റെ വൈഫുണ്ട് പിന്നെ
ഉം
അവന്റെ ഉമ്മയും പിന്ന
മ്മ്
പെങ്ങളും ഉണ്ട് ഓൾറെഡി അല്ല സമയത്ത് നല്ല
ഉ ഓ അതറിഞ്ഞു വച്ചിട്ടന്നെ
അത അറിഞ്ഞ ആളാണ് വന്നികണ് എന്നിട്ട് മെല്ലെ അവിടെ കൂടി നോക്കുമ്പോ അവര് പൊറത്ത എല്ല ആളും പുറത്തോട്ട് നോക്കല് നേരം ഒരുമിച്ചായി ആ കുക്കെ ഇട്ടിട്ട് അപ്പുറം ഭാഗം പോയി മേലെ തുറന്ന് നോക്കുമ്പോ ന്ല്ലഓ ത്രം
ഓ അത്ശരി
എന്നട്ട് എല്ലാരും റോട്ടി ഒഴിച്ചിട്ട് വേറെ ആ പാട മോനെ ഒഴിച്ച് ആ പോവാറില്ല പോയിട്ടില്ല അവനെ വിളിച്ചിട്ട് അവന് വന്നിട്ട് മൊബൈലിന്റെ വെളിച്ചത്തിലക്കാ അപ്പൊ അവരൊക്കെ എവിടെ എത്തിട്ടുണ്ടാവും
ആ
ഒന്നും കണ്ടില്ല പിന്നെ അവിടെ അങ്ങാടിന്ന് ആളൊക്കെ വരു ആൾക്കാരൊക്കെ വന്നി തെരഞ്ഞിട്ടൊന്നും ആരെ കണ്ടതൊന്നുല്ല
ആ
ക്കണോ എട്ട്മണി എട്ടരക്കയിക്കണല്ലേ യിക്കണ ചെലപ്പോ തെരയാനന്നെ കള്ളന്മാര് കൂട
എങ്ങനെ
അല്ലേ ആളക്കാര് കൊറെ വൻ അങ്ങാടീന്ന്
ആ ആ ആ
പിന്നെ ഇണ്ടാവും വേണെ കള്ളനും കൂടെ തിരയാൻ കൂടി ട്ടുണ്ടോ ഞങ്ങള്
ഇതിങ്ങനെ നോ നോക്കി വയ്ക്കൂന്നിനിനാട്ട പിന്നീ വരാല്ലോ രാത്രിയൊക്കാവുമ്പോ
ഉം
ഇവിടുത്തെ ഉള്ളോരു അങ്ങനെ തന്നെയായിന്നരുന്നു ഇവിടെ വീട്ടിന അടുത്തുള്ള തന്നെയാ എന്നിട്ട് വീട്ടിന അടുത്തുള്ള വീട്ടിലാണ് കയറിയത് ഇതേപോലെ തന്നെ അവര് വേറെ ആൾക്കാര് നാട്ട പുറത്ത് ഉള്ളവര് വരുന്ന സമയത്ത് വരും കറക്റ്റ് അതായത് ഈ സ്വർണോന്നുല്ല വരുന്ന കുടുംബക്കാര് വരുവല്ലോ ആ ടൈമില് അത് അറിഞ്ഞ്വെച്ചിട്ട് വരുന്നല്ലേ അത് അറിയാതെ എങ്ങനെ അറിയ കുടുംബക്കാാര് വരുന്നുണ്ട്ന്ന് അറിയുന്ന ആ ടൈമില് വരും എന്നിട്ട് ജ് കെടന്നോ ആയെച്ചി അറിയുന്നുണ്ട് ഇങ്ങനെ കള്ളൻ വരണതും കള്ളയാളമാറ തൊറക്കുന്നതൊക്കെ അറിയുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഒച്ച പുറത്തേക്ക് വരുന്നില്ല പോലും ഭയങ്കര മരവി ഇവരെ തല തലയാണിന്റെ അടിയിലാണ് താക്കോലുള്ളേ ഇതുപോലും പെട്ടെന്ന് വന്നിട്ട് എടുക്കുന്ന അപ്പൊ അതെല്ലാം അറിയണ പോലെ തലാണീന്റെ അടിന്ന് എടുക്കുമ്പോഴൊക്കെ ഏച്ചി അറിയണണ്ട് പക്ഷെ ഒരു മരവിച്ച അവസ്ഥ പോലെ പൊറ ത്തേക്ക് വരുന്നില്ല അങ്ങനെ ആയ ഓര് അങ്ങോട്ടേക്ക് ഇറങ്ങി പോയപ്പോഴാണോ ഒ ച്ചവെച്ച് കള്ളൻ കള്ളൻ കള്ളൻ അപ്പഴേക്കും കള്ളൻ ഈഹ് കള്ളന്റെ സ്ഥലത്തെത്തീണ്ട്
ഉം നിങ്ങളെ എന്തേലും എട്ത്തോ?
അവിടെ സ് ഈഹ് മറ്റേ മൂത്ത മോള് വന്നപ്പോ കൊറച്ച് സ്വർണ്ണോക്കെ കൊണ്ടോന്നായിരുന്നു. അവരിട്ട് ട്ട് വന്ന ഡ്ര ഈഹ് സ്വർണൊക്കെ കൊണ്ടോയി അവര് വന്നപ്പോ അലമാരില് വെച്ച് ച്ചിട്ട് കെടന്നൊറങ്ങിയതേനു
ഉം ഉം എന്താണിത് സ് സംഭവം കൊറെയായോ?
കൊറച്ചായീപ്പൊ. അന്ന് കൊറച്ചൂടി ചെറ്തേനു.
മ്മ് ഇപ്പൊ ഭയങ്കര തർണം പിന്നെ
ആഹ് ഇപ്പല്ല എന്തായാലും. ആ ആയേച്ചി കല്യാണത്തിന് മുമ്പ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ആ ഏച്ചിക്ക് കുട്ടിയായി. ആ അന്ന് കല്യാണം കഴി കഴിക്ക്ന്ന് കഴിഞ്ഞിട്ടില്ല ഒറപ്പിച്ചുവെച്ചതാ ഉം ആ അപ്പൊ എന്തായാ
ഫുഡൊക്കെ
ഫുഡ്ഢിന്ന് ബിരിയാണിയേനു. ഉച്ചക്ക് ബിരിയാണിയേര്ന്നു ഇണ്ടാക്കിയത്. അപ്പം രാത് ത്രിയും അത് തന്നേന്ന്.
ഉം
ഉം അവിടെ എന്തേര്ന്നു?
ഇവിടെ ഇന്ന് ഉച്ചക്ക് അ മീൻ ഇണ്ടേര്ന്നു. പിന്നെ കഴിച്ചാ? ച്ച ഏ കൂട്ടാൻ വച്ചിരുന്നു ചക്ക വെച്ചിട്ട്.
ആഹ് ആഹ് ആഹ് ആ
അത്ണ്ടേനു.
ഉം
ആ കറി ഇല്ലായ്ര്ന്നു ചിക്കൻ കറി ഇന്നൽത്തെ ഉണ്ടായ്ര്ന്നു പിന്നെ രാത്രി പിന്നെ ആരും ഫുഡ്ഡാെന്നും കഴിച്ചില്ല ചോറ്നേരെ ഫ്രിഡ്ജിലോട്ട്ച്ച്
ഓ ഐസീ
ഏ രാത്രിയായിട്ട മോളെ എന്തേലും വേണമെന്ന് അങ്ങന പറ്ഞ്ഞ്ട്ട് ബിസ്കറ്റ് ണ്ടാ കുപ്പി ചായ കുടിച്ചോന്ന് പറഞ്ഞപ്പോ ഓക്ക് പറ്റ്ണില്ല
ഹ് ഹ് ഹ്
ഒ നേർത്തെ ഉണ്ടാക്കണം ണ്ടാക്കണം ന്നർഞ്ഞിട്ട് ക്കണെ പോലെ അശ് ഒരു തേങ്ങക്കെട്ട്ട്ട് ണ്ടാക്കി ണ്ടാക്കിയപ്പോ റാങ്ങി അപ്പൊ എല്ലാരും നല്ലോം കഴിച്ച് അപ്പൊ പിന്നെ ആര്‌ക്കും ഫു വേണ്ട അങ്ങനെ കഴി
ആ
ന്ന്പോയിനി സ്കൂളക്കെ തൊറ ആയില്ലേ ഇ മദ്റസ സ്കൂളൊക്കെ.
അപ്പത്തേക്ക് ആണോ വരൊള്ളൂ
അല്ലല്ല ഓന് ഇവിടെ ന് അപ്പൊ ഓ
ഓ അട്ത്ത വി അടുത്തന്നാല്ലെ വീട്
ആ
ആ
അവന് അവ്ട അ പ്പാടെ മോന്ണ്ട് ഇവടെ പിന്നെ ആരും കളിക്കാനൊന്നുല്ലല്ലോ ഓന് ബോയ്സിന് പിന്നെ ഓരോ അവരെ പ്രായക്കാരോ അല്ലെ ബോയ്സൊക്കെ മാണം പെൺകുട്യാൾ പിന്നെ ഏ പൊതുവെ എല്ലാരെ എ റ്റും ഇങ്ങനെയെണങ്ങും ആൺകുട്ടിയാക്ക് പിന്നെ അവരെ പ്രായക്കാരൊക്കെ എന്റെ വീട്ടിലൊക്കെ പോയാ ശിഷ്- ചേച്ചിന്റെ വീട്ടില് ആകെ നടത്തിത്തരാം അവന്
ഓ ആ ആഹ് നിക്കാൻ ആരും വേണ്ടേ
ആ ഏ സിസ്റ്റർമാർക്കൊക്കെ ഓയി ആ ബുട്ടി ന്നാന അധികം ആ ഒരു വലിയ സിസ്റ്റർക്കൊരു മോളു ഇണ്ട്
മ്
അത് തന്നെ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ആഹ് കുട്ടികളാ
ആഹ്
ഒരീസം പോയി രണ്ടീസൊക്കെ ഓരോരുത്തരെ വീട്ടിലിങ്ങനെ പോയിട്ട് പിന്നെ എന്റെ വീട്ടിൽ തന്നെ എത്തിയപ്പ അവർക്ക് ഇങ്ങട്ടന്നെ വരണം. എന്നാ വരണ് ആ ശ പോ അല്ലെങ്കി ഇൻക്ക് രണ്ടീസം കൂടിക്കെ നിക്കാമായിരുന്നു
ആ ശരിയാ ഉം
അവന് ഒറ്റക്ക് വരാനൊന്നും ആയിട്ടൂല്ല ഒരു പത്ത് പതിനൊന്ന് വയസ്സായിട്ടേ ഉള്ളൂ. രണ്ട് മൂന്ന് വണ്ടി കേ അടുത്തൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും,
ആഹ് എന്നാലും ചെറിയ കുട്ടിയല്ലേ
ഇട്ടാ മതിയാ സ്റ്റോപ്പിൽ എറക്കിയാൽ മതി എറക്കാൻ പറഞ്ഞാൽ മതി.
ആഹ് ആഹ് ആ
ഇത് ഏതായാലും ഒന്നിന് രണ്ട് മൂന്ന് വണ്ടി എന്തായാലും കേറണം
ആഹ്
എറങ്ങികേറിട്ടെറങ്ങി അങ്ങനെ ചെയ്യണം ഇതൊക്കെയാണ്കുറച്ച് കുറച്ച് ഇങ്ങനെ കയറിയാ മതി പക്ഷേ എവിടക്ക നേരെ ബസൊന്നു ഇല്ലാ
ആണല്ലെ ആ ആ ആ ഓ
എന്നാല്ചെറിയ കുട്ടികള് ഒറ്റക്ക് ഒ കടയിലൊക്കെ പറഞ്ഞേക്കുമ്പോ ഇപ്പത്തെ കാലം ആഹ് ശെരിയാണേ നമ്മടെ കൂടെ ഒക്കെ മ്മ്
ഇയാള് ഒറ്റെക്ക് വരുവ ന്ന് പറഞ്ഞ ഉമ്മ ശെരിയല്ലേ മ്മ്
പിന്നെ എന്താണ് എന്താ വർക്ക് ചെയ്യണന്ന് പറഞ്ഞേ
ആ ഞാന് വയറ് കൊറയുന്ന ബെൽറ്റില്ലെ അത് ഇണ്ട വിക്കുന്ന കമ്പിനിലാ
ആ
ആ
അവിടെ കൊറെ പേരുണ്ടോ
ആ ഇല്ല ഇവിടെന്ന് വെച്ച്കഴിഞ്ഞാല് ആ ഇത് അളവെടുത്തിട്ട് അത്ണ്ടാക്കാണ് ചെയ്യാ അപ്പം ആ സമയത്ത് ആ നമുക്ക് ഓർഡർ കിട്ടുന്ന സമയത്ത് ആൾ വന്നിട്ട് അടിക്കാൻ വേണ്ടി മെഷീൻ അടിക്കാൻ വേണ്ടിട്ട് ആള് വേരും അല്ലാണ്ട് സ്റ്റാഫായിട്ട് ഏഹ് ഞാൻ മാ ത്രാണ് പിന്നെ സാറ് വരും ആ ഉം
ക്ക് സാലറിക്കെ ഒണ്ടോ
ആ അത്യാവശ്യം ഒണ്ട്
ഉം
ആ
എന്നിട്ട് അത് ചെമറ് വരുണ്ടോ അതിനൊക്കെ
കസ്റ്റമർ ഇതേപോലെ തന്നെ ഏഹ് ലോങ് ആണെങ്കില് ഫോൺ വിളിച്ചിട്ട് ഏഹ് ഞ ഞാനായിരിക്കും അളവെടുക്കുന്ന ആള് ഞാനാണ് അപ്പം ഒന്നുങ്കില് നാട്ടില് ഇവിടെത്തന്നെ ഉള്ളാളാണെങ്കി എൻറ്റടുത്ത് വന്നിട്ട് അളവെടുക്കും അല്ലാത്തണെങ്കില് ഞാൻ പറയുന്ന രീതിയിൽ അളവെടുത്ത് തരണം സാധാരണ നമ്മള ഹൈറ്റും വെയ്റ്റും മാത്രം പോരാ അല്ലാണ്ട് കൊറച്ച് ഇതുണ്ട് അപ്പൊ അത് അതുപോലെ തന്നെ എടുത്തു തന്നിട്ട് ഏഹ് അഡ്രസ്സ് തന്നാ അയച്ചു തരും
ലതെന്തുവാ മെഷീൻന്ന് പറഞ്ഞ് വയറില് വെക്കണതാണാ അങ്ങനെയലാസ്റ്റിക്കിന്റെ വേണം
ട്ടിക്കുന്ന ബെൽറ്റില്ലേ
ആ ആ
അതാണ്
അതിങ്ങനെ എലാസ്റ്റിക് പോലെ കരല്ലേ മുറുക്കണ അഴിക്കണ
ഇങ്ങനെ ആ ഒട്ടിക്കണ ടൈപ്പ്
ആഹ്
ആഹ്
അറിയില്ല കണ്ടാത്തന്നെ റിസൾട്ടൊക്കെ വെര്ണ് ണ്ടോ
ആ എന്റെ പ്പതാ ഒരു ഇതിന് മുമ്പ് അവരിട്ടിട്ട് അവര് പറഞ്ഞ അറിവിനാണ് വന്നത് ഞാൻ ഫസ്റ്റ് വന്ന ടൈം തന്നെ അവര് എന്നോട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റടുത്ത് പറഞ്ഞത അവര് ജിമ്മി പോണ ടൈമില് അവരടുത്ത് അവരോട് ആരോ അവരോട് ആരോ പറഞ്ഞതാണ് അവർക്ക് റിസൾട്ട് കിട്ടിയോണ്ട് അവരിങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ അവര് വന്ന് അവരെ ചേച്ചീനെ കൂട്ടി വ